ആ ചേട്ടാ ന്തൊക്കെയുണ്ട് വിശേഷം എന്തൊക്കെയുണ്ട് വിശേഷം
വിശേഷമൊന്നുമില്ല സുഖായിരിക്കുന്നു അവിടൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾങ്ങൾ
ആ സ്കൂളൊക്കെ തുറന്നില്ല നമ്മുടെ വീടിനടുത്ത് ഒരു സ്കൂളുണ്ട് അപ്പൊ ഇനേ പിള്ളേരൊക്കെ വന്നിട്ട് ആകെ അലപ്പും ബഹളവും അങ്ങനെയൊക്കെയാ പിന്നെ പനി പനി പിടിച്ച് കിടപ്പിലായി പോയി ആ ഇവിടെ ഞങ്ങളിവിടെ കൊല്ലത്താ മഴ ഇപ്പോ ഇത്തിരി കുറവുണ്ട്
ആ ഓക്കെ ഓക്കെ ഓഊ പിന്നെ ജോലി വല്ലോ ഉണ്ടോ
ഏ നിലവിൽ ഞാനിപ്പോ ജോലി ചെയ്യുന്നില്ല പി എസ് സി കോച്ചിങ് ആയിട്ടൊക്കെ ഇങ്ങനെ പോന്നു വീട്ടിലാരൊക്കെയുണ്ട്
വൈഫും രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഒരാളെ മൂത്തവളെ രണ്ട് മൂന്നി പഠിക്ക- ഒരാളെ ഏ പ്ലേസ്കൂ മൂന്ന് എൽ കെ ജി പഠിക്ക
ആ അവിടെ നല്ല രസായിരിക്യുവല്ലോ വീട്ടീരിക്കുന്ന ദൊസ് ദിവസങ്ങളിലെ
പിന്നെ അവരൊക്കെ നാളേ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പോവും അപ്പൊ നാളെ അവധിയാണ് മൂത്താക്ക്
ആ
അയാള് ഇപ്പം വന്നിട്ട് ആ
ആരാ കൂടുതല് കുസൃതി ഉള്ളത്
രണ്ടുപേരും കുസ് സ്രുതിക്കാരാ
വഴക്കൊക്കെ ഒണ്ടാക്കോ
പിന്നെ വലിയാളിപ്പം മോളാ അവള് ഇപ്പൊ വന്ന് കുറച്ച് കഴിഞ്ഞ് ടി വി ഒക്കെ കണ്ട കെടന്നങ്ങൊറങ്ങി
ആ ആ എങ്ങനെ ഇണ്ടായിരുന്നു ബാക്ക് സ് ഫുൾപർചേയ്സൊക്കെ
ഓ ഇപ്പ ഇല്ല കൊറച്ച് ആൾക്ക് എല്ലാം എട് കെയാര്ന്നു നമുക്ക് തന്നാര്ന്നു പിന്നെല്ലാം അമ്മള് മേടിച്ചു കൊറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു
ആ ആ എത്ര ല്ലാ ഇവര് രണ്ടുപേരും പഠിക്കുന്നേ
മൂത്താള് മൂന്നില് ഒരാള് ഏൽ കെ ജി
ആ ന്നാലും ഇച്ചിരി വിട്ടു കൊടുക്കുന്ന സ്വഭാവൊക്കെ ആർക്കാവുള്ളെ
ഏയ് രണ്ടു പേർക്കുല്ല
രണ്ട് പേർക്കുല്ല
ഒരാക്ക് ഫോൺ വേണം ഒരാള് ടി വി കാണുവാണെങ്കിൽ ആ ടി വി കാണുന്ന ആ കാണുന്ന ആ സാധനം ഒരാക്ക് വേണ്ട ഒരാക്ക് വേ വേറെ വെക്കണം
ഓ അങ്ങനടിയായി
ആ പിന്നെ ഫോൺ അവളെ മേടിക്കുവാണേ അൾക്ക് ആ ഫോൺ വേണം
ആ
അക്കെയാണ്
ഇന്ന ഡ്രസ്സൊക്കെ ഞാനിട ത്തൊള്ളൂ അങ്ങനൊക്കെ വഴക്കു ണ്ടാക്കുവോ
ആ ഉണ്ട് ഉണ്ട് മോക് മോക്കാണേ ചേട്ടന്റെ
ആഹ്
പാന്റും ഉടുപ്പും മതി
ആഹ് ആർക്കാ മൂത്ത ആൾക്കാണോ? ഇളയ ആൾക്കാണോ?
എളയാൾക്ക് എളയാളെ മോളാ മോൾക്കാണ് പാന്റും ഉടുപ്പും വേണ്ടേ
ഓ അങ്ങനൊക്കെ എവിടെ സ്ഥലം എവിടെയാ?
കൊല്ലത്ത് തന്നെയാ.
ആഹ് കൊൽ അപ്പം സെയിം ജില്ല തന്നെയാല്ലേ.
ആ അതെ അതെ.
ഞാന് വേറെ ഇങ്ങനെ ഗ്രൂപ്പില് റെസ്പോണ്ട് ചെയ്ത സമയത്തേ വേറെ ജില്ലയിലൊരു ചേച്ചി എനിക് നിക്ക് മെസേജ് അയച്ചായി അപ്പൊ ആ ചേച്ചിയുടെ സ്ലാങ് എനിക്ക് ഒട് ട്ടും പറ്റുന്നില്ല ഒന്നും മനസ്സിലായില്ല.
ആ ഓക്കെ ഓക്കെ
അപ്പം ഇങ്ങനെ പേടിച്ച് പേടിച്ച് എവിടെ ച് ത്തി വേറേ വല്ല ജില്ലയാണെങ്കിൽ പെട്ടു പോവും എന്നാ ആ കൊല്ലത്ത് ഒന്നും കൂടെ നമുക്ക് നല്ലപോല്ലെ മനസ്സിലാവുന്ന മലയാളം ആന്നല്ലോ
ആഹ് ഓക്കേ ഓക്കേ ഞാനേ ഇപ്പൊ ജസ്റ്റ് ആ ഞാനേ ഇവിടെ വർക്ക് ചെയ്യുന്നേ ഉള്ളൂ കൊല്ലത്ത് ഒരു വർഷം. വായിട്ട് ഇവിടെ, എന്റെ സ്വന്തം നാട് പത്തനംതിട്ടയാ
ആ അത് കുഴപ്പമില്ല നമ്മള് അടുത്തടുത്തൊക്കെ ആയോണ്ട് കൊഴപ്പ് പ്പല്ല അങ്ങോട്ട് അങ്ങ് വട ക്ക സൈഡിലോട് ട്ട് പോകുമ്പോഴത്തേന് ഏം ഭാഷ മനസ്സിലാവാതൊണ്ട്. കാര്യയിൽ എത്ര നാളായി?
ന്താന് ഇപ്പം കുറച്ചായി.
ഉം ഞാനിപ്
പിന്നെ ആഹ് ആഹ് ആ ഓക്കെ പിന്നെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു.
എന്റെ ഹസ്ബൻഡ് ഇല്ലേ കൃഷ്ണ
ഓക്കെ കുഞ്ഞുങ്ങളോ?
ഇല്ല കുഞ്ഞുങ്ങളായിട്ടില്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വൺ ഇയർ ആവുന്നേ ഉള്ളു.
വൺ ഇയർ ആവുന്നേ ഉള്ളൂ
ആ ഒള്ളൂ
ഓക്കെ ഓക്കെ ഓക്കെ
ഞാൻ പക്ഷെ ഇപ്പം എന്റെ വീട്ടിലാ എൻ്റെ വീട്ടി വീട്ടില് എന്റെ ചേച്ചിയും ചേ ന്റ മോളൊക്കെയുണ്ട്
ഓക്കെ ഓക്കെ ആ ഇപ്പൊ ഇവിടെ മഴ ഇപ്പ മഴ കുറവാണല്ലോ ഓൾറെഡി അങ്ങോട്ടായി ഇപ്പം ല്ല ഇന്ന് മഴ ഉള്ളേ കുറവാരുന്നു
ഇന്ന് എനിക്ക് തോന്നുന്നു കൊറേ ദിവസത്തിന് ശേഷം നല്ല വെയി
ഓക്കേ പിന്നെ വയിട്ടത്തേക്കുള്ള ഫു ഫുഡക്കെയായോ
ആ ഞാനിപ്പോ എന്റെ വീട്ടിലായണ്ട് വല്യ പണിയൊന്നും എടുക്കണ്ട
ആ ഹലോ വൈട്ടത്തക്ക ഫുഡ് റെഡിയായോ
ആ ഇവിടെയെല്ലാം രാവിലെയായി ഞാനിപ്പോ പനി ആയോണ്ട് ഇങ്ങോട്ട് വന്നതാ അവിടെ ഹസ്ബൻറും ഹസ്ബൻറിന്റെ പപ്പ് അമ്മയും മാത്രേയുള്ളൂ
ആ ഓക്കെ ഓക്കെ
അപ്പൊ ഇവിടാന്നുണ്ടെങ്കിൽ കൊഴപ്പമില്ല എല്ലാം നന്നായിട്ടങ്ങ് പോകും
ഓക്കെ ഓക്കെ
യാത്രകളൊക്കെ പോവാറുണ്ടോ
യാത്ര ഇപ്പം കൊറേയായി പോയിട്ട് വൈഫിനെ സുഖമില്ലാതിരിക്കുവായിരുന്നു ഇപ്പൊ അതുകൊണ്ട് നടു നടുവേദനയൊക്കെ കേട്ട് ഇപ്പൊ ഞങ്ങളിപ്പോ കൊറച്ചായി ഞങ്ങൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് ടൂവീലറേ ഉള്ളൂ.
ആ ആഹ് ഇപ്പൊ മറ്റേ കെ എസ് ആർ ടി സി യുടെയൊക്കെ ട്രിപ്പ്‌ ഇപ്പൊണ്ടല്ലോ
ആഅതൊണ്ട് ബസ് യാത്ര പറ്റത്തില്ല വൊമിറ്റിങ് പ്രശ്നമുണ്ട്.
ഓ ഓഹ്
ഞങ്ങള് എല്ലാർക്കും ഉണ്ട് നാലു പേർക്കും
എല്ലാർക്ക് അയ്യോ
എൽ ആ എല്ലാർക്കും എല്ലാർക്കും ഉണ്ട്
ആ ആ ഇവിടെ പക്ഷെ ഞങ്ങക്ക് അങ്ങന ഒരു പ്രശ് ഇഷ്ടമൊന്നുല്ല
അത് സ്ഥിരമായിട്ട് എനിക്ക് നേരത്തെ പ്രശ്നം ഒന്നുല്ലായിരുന്നു. നിങ്ങള് ഏ ബസല് ബസ് ബസല്ല യാത്ര ചെയ്തൊണ്ടിരുന്നാ ആ പിന്നെ ആ ടു വീലർ മാത്രമായിട്ട് യാത്രകൾ കൂടുതലായോണ്ട്
ആ ആ
അങ്ങനെ വൊമിറ്റിംഗ് പ്രശ്നങ്ങളുള്ളവർ ആയത് നമ്മള് സ്ഥിരമായിട്ട് വാഹനത്തെ യാത്ര ബസ് യാത്രയാണെ കൊഴപ്പമില്ല ബസ്സെലും അതുപോലെ തന്നെ കാറേലൊക്കെ കേറി പോവാണെങ്കില് വൊമിറ്റിംഗ് പ്രശ്നം ഉണ്ടാവും പിന്നെ കൊറച്ച് അത്യാവശ്യ കൊറച്ച് ദൂരങ്ങളൊക്കെ പോവാം. ഒരു ആ ഒരു പത്ത് അമ്പത് കിലോമീറ്ററൊക്കെ വല്ല്യ കുഴപ്പ പ്പമില്ല
അപ്പൊ വെക്കേഷന് എങ്ങും പോയില്ലേ
വെക്കേഷന് ഞങ്ങള് പോയിട്ടുണ്ടായിരുന്ന് വെക്കേഷന് ആ കണ്ണൂര് വൈഫിന്റീട് കണ്ണൂരാണ് വൈഫ് കൺ കണ്ണൂരാണ് കണ്ണൂര് പോയിട്ടുണ്ടായിരുന്നു എന്റെ വീട്ടി പോയിരുന്നായിരുന്നു
ആ എയർപോർട്ടക്കെ അടുത്താണോ
അല്ല അവിട്ന്ന് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്ററ് അത്രെ ഉള്ളു
ആ എനിക്ക് വലുതായിട്ട് കണ്ണൂരിനെ പറ്റിയൊന്നും അറിയത്തില്ല അമ്മേടെ എൻ ആ പിണറായി വിജയന്റെ സ്ഥലവാ ന്നൊക്കെ അറിയത്തൊള്ളൂ
ആ ഓക്കേ ഓക്കേ ഈ എയർപോർട്ടിൻ്റെ അവിടുന്ന് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്ററ് വ്യത്യാസേ ഉള്ളൂ
ആ ആ
ആ ഇരിട്ടി തളിപ്പറമ്പൊക്കെ കേട്ടിട്ടുണ്ടോ
ആ ഞാൻ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഈ സ്ഥലം
ആ ഓക്കെ ആ അവടൊക്കേണ് നേരത്തെ വർക്ക് ചെയ്തേന്നെ ആ പറ
ആ ചേച്ചീന്റെ ഭാഷ ആ ഓക്കേ ആണോ
ഇല്ലാ വൈഫ് ഇവിടെ നേരത്തെ കൊറച്ച് നാള് പഠിക്കാനായിട്ട് ഇവിടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുണ്ടാരുന്നു കുമ്പനാടെന്ന് പറയും തിരുവല്ല കുമ്പനാട് എന്ന സ്ഥല ത്തുണ്ടായിരുന്നു മൂന്ന് മൂന്നര വർഷത്തോളം
ആഹ്
ആഹ് അപ്പം അവടെ സുഹൃ ബന്ധുക്കളൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ളവരാണ് അപ്പം അവർക്ക് പ്രശ്നം ഇല്ല ആദ്യമൊക്കെ എനിക്ക് അവിടെ ചെന്നപ്പമാ എനിക്ക് ബാക്കിയുള്ളവരുടെ എടുത്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ ഇത് അത് ബാക്കിഉള്ളവർടെ സംസാരത്തിലുള്ളു ആ സംസാരത്തിലുള്ള വിഷയം ഉള്ളായിരുന്നു ഇപ്പം പ്രശ്നം ഇല്ല പ എന്നാലല്ലേ നമ്മള് ഒത്തിരി ഈ അത് വീട്ടിലുള്ളവരോട് കൊഴപ്പമില്ല വേറെ പുറത്ത് ഒത്തിരി ഉള്ളവരുണ്ട് പഴേ ആ ഒത്തിരി പ്രായമുള്ളവരൊക്കെ ഉ അവരോടൊക്കെ സംസാരിക്കുമ്പോഴുള്ള വിഷയം സംസാരത്തില് നമ്മക്ക് പെട്ടെന്ന് അറിയത്തില്ല മനസ്സിലാകത്തില്ല
ഉ എനിക്ക് അങ്ങനെ ഇഷ്ടമാ വേറെ ഭാഷ കേട്ടിരിക്കാൻ പക്ഷെ നമുക്ക് സംസാരിക്കാൻ പാടാ അറിയ ഇല്ല
ആഹ്
മലയാളം അല്ലാതെ വേറെ ഭാഷ പഠിച്ചിട്ടുണ്ടോ
ഇല്ല അത്യാവശ്യം ആ മറ്റു ഭാഷയായിട്ട് പഠിച്ചിട്ടില്ല അത്യാവശ്യം ആ അറിയാം കുറച്ചൊക്കെ കേട്ടാ ഇപ്പം മനസ്സിലാവുംന്ന് അല്ലാതെ എല്ലാം അറിയില്ല ഭാഷ അറിയത്തില്ല
തമിഴ് മൂവീസ് ഒക്കെ കാണുവോ
ആ അത് കാണും പക്ഷേ ഇല്ലേ നമുക്ക് തമിഴ് ഒറിജിനൽ നമ്മള് ഒറിജിനൽ തമിഴില് നമ്മള് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടാ ബുദ്ധിമുട്ടാ മനസ്സിലാകത്തില്ല
ആ ആഹ് ആഹ്
കാണാം മൂവീസ് കാണാം കുഴപ്പമില്ല പക്ഷേല് നമ്മള് ഒര് പ്രാവശ്യം ഞാൻ അതിന് നമ്മള് കന്യാകുമാരി അതുപോലെ തന്നെ വേറെ ഒരു മധുരഭാഗങ്ങളിലൊക്കെ പോയാരുന്നു ഒര് പ്രാവശ്യം പക്ഷെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാല് സംസാരത്തില് നമ്മള് സംസാരിക്കുമ്പം വല്യ പാടാ സംസാരം മനസ്സിലാവുന്നു ഞാൻ ഒരു ആഹ്
സിനിമയില് കേട്ടുള്ള തമിഴ് അത്യാവശ്യം അതറിയാം പിന്നെ എന്നാലും ആ ആഹ് പിന്നെ ഞാൻ നേരത്തെ കർണാടകയിലാ വർക്ക് ചെയ്തോണ്ടിരുന്നെ അപ്പം ഒരു കുറച്ച് കന്നഡ അറിയാം കൊറച്ചന്ന് പറഞ്ഞാ ഒരു രണ്ട്ം ശതമാനം ഒ ശതമാനം അത്രയക്ക
ഓക്കെ ഓക്കെ ആ ചെന്നൈല്ലേ ഒരു മൂന്നാല് മാസം മുമ്പ് പോയിട്ട് രുന്നു പക്ഷേ അല്ല നമുക്ക് അത്രേ കൊറച്ചൊക്കെ മനസ്സിലാത്തുള്ളൂ കൂടുതലൊന്നും അറിയത്തില്ല
ആഹ്
ആ അങ്ങനെയാണ് മറ്റു ഭാഷ പിന്നെ അത്ര പരിചയല്ല അ എല്ലാ അതി പുറത്തൊക്കെ ഹിന്ദി ആണേലും തമിഴാണേലും ഒക്കെ കൊറെ ഴ് മനസ്സിലാകും കുറച്ചൊക്കെ സംസാരിക്കാൻ അറിഞ്ഞൂടാ ആഹ്
സ്കൂൾ കാലഘട്ടോക്കെ കഴഞ്ഞതി പിന്നെ വല്യ പിടിത്തം ഒന്നുല്ല്യ
ആഹ് ഓക്കെ ഓക്കെ
പിന്നെ കുഞ്ഞു കുഞ്ഞു വാക്ക് അത്രയൊക്കെ ഉള്ളു അറിയത്തുള്ളൂ
ആ ഓക്കെ എന്ന ശരി എന്നാ
ആഹ് ശെരി ശെരി